കേക്കുന്നുണ്ടോ
ആഹ് ണ്ട് കേക്കണ്ട്
കല്യാണങ്ങളെ കുറിച്ച് എന്തായിരുന്നു അഭിപ്രായം
നമുക്കറിയില്ല നമുക്ക് എനിക്ക് കല്യാണം എന്ന് പറഞ്ഞ് ഭക്ഷണം കഴിക്ക അതാണ് കല്യാണം
അതെ ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലുള്ള പല പല വിഭ പല വിധത്തിലുള്ള കല്യാണ രീതികളാണ് പണ്ട് ഇണ്ടായ കല്യാണ രീതികളല്ലേ നെലവിലുള്ളത് ഇപ്പൊ ഓരോ കല്യാണത്തിന് പലവില ഓരോ ആഹ് അറേഞ്ച്മെന്റ്സ് ആണ് വരുന്നത് ഫംഗഷൻ ആണെങ്കിലും ആഹ് പരിപാടികളൊക്കെ ആണെങ്കിലും വ്യത്യാസം ഒണ്ട് പണ്ട് കല്യാണണംന്ന് പറഞ്ഞാ തലേ ദിവസം ഒരു പരിപാടിയും ആഹ് അങ്ങനെ മാത്രമേ ഉണ്ടായുള്ളൂ പക്ഷെ ഇന്ന് ഇല്ല ആഹ് മൈലാഞ്ചി ഹൽദി അങ്ങനെ കൊറേ കാര്യങ്ങളിന്ന് കല്യാണ പരിപാടിയിലക്ക കൂടിയിട്ടുണ്ട് അപ്പൊ ഓരോ ദിവസ ഓരോ രീതിയിലുള്ള ഭക്ഷണ രീതികളും കാര്യങ്ങളാണ് വരുന്നത്
അതെ
അതേപോലെ തന്നെ നമ്മള് പണ്ടത്തെ കല്യാണത്തിനൊന്നും ഫോട്ടോ എടുക്കലോ വീഡിയോ എടുക്കലോ ഇല്ല പിന്നെ കല്യാണം നിശ്ചയിച്ച അന്ന് തൊടക്കുവേ സേവ്ത ഡേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഫോട്ടോ എടുക്കല്
ഇപ്പൊ കല്ല്യാണം പണ്ടൊക്കെ കല്യാണം കഴിഞ്ഞാൽ മാത്രെ പെണ്ണ് ചെക്കൻന്റെ വീടും വീട്ടുകാരായിട്ടൊക്കെ ഇണ്ടാ കാണയും അറിയൊക്കെ ചെയ്യുള്ളൂ പക്ഷെ ഇന്ന് അതല്ല കല്ല്യാണം ഒറപ്പിക്കുമ്പോ തന്നെ പെണ്ണുവായിട്ട് പോയാണ് കല്യാണം ഒറപ്പിക്കല്
അതെ കല്യാണം വിളിക്കാനൊക്കെ രണ്ടു പേര് പോയിന് പിടിക്ക കല്യാണത്തിന് പണ്ട് നമ്മള് കത്തൊക്കെ അയച്ചിട്ട് ആയിരുന്നു കല്യാണം ക്ഷണിച്ചിരുന്നത് ഇപ്പൊ അത് നമ്മള് ഫോണിലൂടെ ഒക്കെ ആയിട്ട് സേവ് ദ ഡൈറ്റ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു ഉം പ്രീ വെഡിംഗങ് ഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പ ഉണ്ടല്ലോ ഒരുപാട് ഇപ്പൊ കല്യാണത്തിന് മുന്നേ ഒക്കെ പോയിട്ട് ഓരോന്ന് എടുത്തിട്ട്
അതെ എല്ലാ വിധത്തിലുള്ള കല്യാണത്തിലും അതിന്റെതായ പരിഷ് കാരങ്ങള് കൊണ്ടുവന്നൊണ്ടിരിക്കണെയാണ് ഇപ്പൊ ചെലവര് ഇപ്പൊ പിന്നെ പഴയ രീതിയിലേക്ക് പോന്ന് പണ്ടുള്ള രീതിയിലുള്ള കല്യാണങ്ങളുടെ ആഹ് ആഹ് ഒരു ഉം ഇതെടുത്തിട്ടാണ് ആഹ് റഫറൻസ് പോലെ ഇടുത്തിട്ടാണ് ഇപ്പോഴത്തെ കല്യാണങ്ങളും കൊണ്ട് പോന്നത് പണ്ട് ഏഹ് ഇപ്പൊ ഓരോ സ്ഥലത്തും പല പല രീതികളാണ് ഇപ്പ ഏഹ് കെ കൊച്ചിയിലുള്ള രീതിയായിരി ക്കില്ല കോഴിക്കോട് കോഴിക്കോട്ള്ള രീതിയായിരിക്കൂല്ല കൊച്ചിയില് അങ്ങനെ എല്ലായിടത്തും പല രീതികളാണ്. അതാണെങ്കിലും ഫുഡാണെങ്കിലും പലയിടത്തും പല രീതിയിലുള്ള ഫുഡുകളാണ് ഭക്ഷണത്തിന്റെ കാര്യ ത്തിലാണെങ്കിലും ആഹ് ഓരോ ഏഹ് സജ്ജീകരണങ്ങടെ കാര്യത്തിലാണെങ്കിലും എല്ലാരും എല്ലാരും തമ്മില് നല്ല വ്യത്യാസുണ്ട്.
ഇപ്പൊ ഇ ഇപ്പോ കല്യാണത്തിന് ആഹ് ഇപ്പൊ കല്യാണങ്ങൾക്ക് തന്നെ നമ്മള് എന്താ പറയാ പഴയാ അവരെ അമ്മമാരുടെ സാരിയൊക്കെ ചുറ്റിയിട്ട് അവരു ഒരു സാരിയൊക്കെ ഇട്ടിട്ട് ര രണ്ട് ഫോട്ടോള് ഫോട്ടോകളൊക്കെ എടുക്കാറുണ്ടല്ലോലെ സാരിയൊക്കെ പയേ സാരിയൊക്കെ എടുതിട്ട് ഇപ്പൊ അങ്ങനെയൊക്കെണ്ട് നമ്മള് ഈ മുസ്ലിം വെഡ്ഡിങ്സിലക്കെ കാണാ അരീ കുത്ത് ന്നൊക്കെ പറഞ്ഞിട്ട് അതേപോലെ അപ്പൊ പയേ അവര് ഉമ്മമാരെ കല്യാണത്തിന്റെ അന്ന ട്ട് അവരെടുത്ത സാരി എടുത്തിട്ട് ഉള്ള ഫോട്ടോസൊക്കെങ്ങനെ ഇപ്പൊ അതൊക്കെ വെല്ല്യ ആഘോഷാണ് അതെ പോലെ സങ്കിപൈറ്റ് ന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാടുണ്ട് പ കല്യാണന്ന് പറഞ്ഞത് കല്യാണ ദിവസം ചെലപ്പോ ചെറിയ പരിപാടിയായിരിക്കും. പക്ഷെ അതിന്റെ തലേന്നും അതിന്റെ രണ്ടു ദിവസം മുന്നേ ഒക്കെ ഭയങ്കര വല്യേ പരിപാടിട്ട് ഹൽദി മെഹന്തി ചടങ്ങൾ ഒക്കെ പറഞ്ഞിട്ട് ഒരുപാട് മഞ്ഞ കല്യാണം മൈലാഞ്ചി കല്യാണന്നൊക്കെ പറഞ്ഞി ഒരുപാട് ഏച്ചങ്ങള്ണ്ട് ചെർതല്ലേ ഇപ്പൊ ഭയങ്കര ഒരുതൊക്കെയാണ് ഇപ്പോ പാവപ്പെട്ടവര് പണക്കാര്ന്നില്ല
കരൊന്നും നോക്ക്ണില്ല ഒര് കല്യാണം വരുമ്പോ അവര് അതിന്റേതായ മര്യാദയ്ക്ക് മാധുരയ്ക്ക് എല്ലാ ടൈപ്പുള്ള ആഘോഷങ്ങള് വെക്കുന്നുണ്ട് ആഘോഷ് ഭക്ഷണങ്ങൾ മാത്രല്ല ഓരോ ഫങ്ഷനും ഓരോ ടൈപ്പ് ഡ്രസ്സ് ഡ്രസ്സിന് തന്നെ പല കളറുകള് ച്ചു ഓഹ് പറയും ആഹ് കളറിലിട്ടണ്ട് വന്നം പിന്നെ ഓരോ ഏഹ് അവടെ കലാപരിപാടികള് ഉം ആഹ് ആഹ് അങ്ങനെയൊക്കെ ആയി വരുന്നുണ്ടിപ്പോ ഇപ്പ പണ്ട് ചെക്കനും പെണ്ണും കാണുന്നത് ചെലപ്പോ കല്യാണ ത്തിനായിരിക്കും ആദ്യായിട്ട് കാണുന്നത് പക്ഷെ ഇന്നത്തെ രീതി മാറി കല്യാണം ആലോചന തൊടങ്ങും മുമ്പ് ചെലപ്പോ അവര് ഒരുമിച്ച് കണ്ട് സംസാരിച്ചതിന് ശേഷം മാത്രമാണ് ഇപ്പൊ കല്യാണം ഒറപ്പിക്കുന്നത്.
അത് പക്ഷെ അന്നത്തെ പോലെയല്ല കണ്ട് സത്യം പറഞ്ഞാല് ഒരുപാട് പണ്ടൊക്കെട്ടിട്ട് നല്ലെ ഈഹ് ഇന്ന് കല്യാണത്ത് മുതല് ക്ഷ ഇങ്ങനെ തൂട്ടിട്ടായിരുന്നു അന്നത്തത് ഇതിപ്പോ ഒരു ചെറിയൊരു മോഡലയിട്ട് പ്പോ സ്വർണൊന്നുല്ല ഇപ്പൊ അവര് അവർക്ക് ഇഷ്ടള്ളെ മറ്റേ ജ്വല്ലറീസൊക്കെ പൊറത്തുന്ന് പണ്ടത്തെ പോലെ സ്വർണ്ണ ഇടണ്
വേണ്ട നല്ല വെല കിട്ട്ണ സമയാണ് അപ്പൊ ഇപ്പോ ആരും സ്വർണത്തിനെ പറ്റി പറയു
പിന്നെ അതെ സ്വർണം ഇനിയിപ്പോ ഇനി വരുന്ന തലമുറക്ക് പ്പോ അത് ഉൾക്കൊള്ളാൻ പറ്റ പറ്റാതൊരു സാധനയിക്കൊണ്ടിരിക്കയാണ് പണ്ട് അഞ്ച്ലക്ഷത്തിന് പത്തമ്പത്പവം കൊട്ത്ത് കൊട്ത്ത്ട്ട്ണ്ടാവും പക്ഷെ ഇന്ന് അഞ്ച് ലക്ഷത്തിന് അഞ്ച് പവൻ തെകച്ചടുക്കാൻ പറ്റില്ല അപ്പ എല്ലാരും അത് നോക്കുമ്പോ അതിന്റെ ആവശ്യല്ല സ്വർണം വേണ്ട അതൊര്
ഉം
ലോഹവസ്തുയിട്ട് മാത്രം കണക്കാക്കി മാറ്റ്നിർത്ത്ണാണ് പക്ഷെ എന്നാൽ മെടുക്കുന്ന്ണ്ട് ആൾക്കാര്
ആ അതെ പക്ഷെ ഇന്ന്പ്പോ പാവപ്പെട്ട ആൾക്കാര് ഈ പണക്കാര്ന്നൊന്നുല്ല്യ
ഇന്ന് ഞാന് ഇതില് കണ്ടതാണ് ഒരു മണവാട്ടി ഒന്നുല്ലാണ്ട് കല്യാണത്തിന് നല്ല സുന്ദരിയായിട്ട് ഒര്ങ്ങി വന്നേക്കുന്ന് അത് കണ്ടപ്പോ ഒരു സന്തോഷു ണ്ടായിരുന്ന്വെച്ചാല് ആഹ് അത് ഒരുഈൻ കണക്കിന് നല്ലതാണ് ഈ കൊറേ ഏഹ് സ്വർണവുമിട്ട് ആഹ് താങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ ചെലര് ഇട്ണകണ്ടിട്ടുണ്ട് ആയിന്റെന്നാ ആവിശുല്ല്യ മണവാട്ടിയായി നി അണിഞ്ഞൊരിങ്ങി നിക്കുമ്പത് കാണുവാനേ ഒരു ഭംഗിയാണ് നല്ലൊരു സാരിയൊക്കുടുത്ത് ഒരുങ്ങി വന്നരു പെണ്ണ് നിക്ക്
ഭക്ഷണത്തിന്റെ കാര്യ ഭക്ഷണം തന്നെ നമുക്ക്പ്പോഒരുപാട് തരത്തിലുള്ള ഭക്ഷണയി പണ്ട് നമ്മൾ ഒരു ഭക്ഷണത്തിലൊക്കെ ഒതുങ്ങി - ഒതുകിര് ന്നത് ഇപ്പോ ഒന്നോ രണ്ടോ ഭക്ഷണല്ല്യാത്ത കല്യാണങ്ങള് കൊറവാണ് വളരെ കൊറവാണ് പറ്ഞ്ഞത് ചെറിയ കല്യാണങ്ങളാണെങ്കി പോലും ഒന്നിലധികം ഭക്ഷണങ്ങള് വിളമ്പുന്നുണ്ട് ഇഞ്ഞിപ്പോ കല്യാണം കഴിഞ്ഞിട്ടാണങ്കില് എന്റെയോ അന്റെ അങ്ങനെഓന്ന്ലാ ആഹ് ഗുലാബ്ജാം പോലുള്ള കല്യാണള്ളത് പണ്ട് പറഞ്ഞ അത്രത്ല്ല്യ ഒര് ബിരിയാണി കഴി അ
അതെ പക്ഷെ കുഞ്ഞായിരിക്കുബം നമുക്ക് കല്യാണൊക്കെ വരുമ്പോ വല്ല്യ സന്തോഷയിരിക്കും നമുക്ക് റെഡി ആയിട്ടൊക്കെ പോകാലാ